ഹലോ ഹലോ
ആഹ എവിടെ ബോസ് കേൾക്കുന്നില്ലേ
ഇവിടെ വീട്ടിലുണ്ട് എന്തൊക്കെയ
എന്താ സുഖം ഇന്താപ്പോ താങ്കളിപ്പോ ഇൻസ്റ്റാഗ്രാമിലൊന്നും അങ്ങനെ വല്ലാതെ കാണുന്നില്ലല്ലോ
ഏ
ഇൻസ്റ്റാഗ്രാിലൊന്നും താങ്കളെ വല്ലാതെ കാണുന്നില്ലല്ലോ ഇപ്പോ സ്റ്റോറിയും പോസ്റ്റൊന്നും കാണുന്നില്ലല്ലോ
എന്ത ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ കുറേ ഉപയോഗിച്ചിട്ട് എന്താ അതിൽ ഇങ്ങനെ ടൈമ പോവന്നല്ലാതെ ഇൻസ്റ്റഗ്രാമിലൊക്കെ
അതെ അതെ
കുറേ ടൈം വെറുതെ ഇങ്ങനെ വേസ്റ്റാക്കും
അതെ അതെ ക്ഷേ എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ കുറേ കുട്ടികളും രക്ഷിതാക്കളൊക്കെ അവരുടെ കൂടുതും വെലപ്പെട്ട സമയങ്ങളൊക്കെ അവർ ഫോണിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാണലുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റി ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു നാട്ടില് നമ്മളരു അവെയർനെസ്സ് ക്ലാസ്സ ഒക്കെ വെക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്
അത്യാവശ്യമായിക്കു ആ അത അതെ കാരണം അപ്പോൾ എത്ര ഒരു ടൈം ഇപ്പോ അഞ്ച് മിനിറ്റ് കളിക്കാത് തൊടാതിയെതേക്കാരം പിന്നെത് നിൽക്കൂല് ഒരു അഞ്ച് മിനിറ്റ് മെന്നു കാരണം സോഷ്യൽ മീഡിയ അങ്ങനെയാണ് നമ്മളെന്താണ് ചിന്തിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറാണ് ഇപ്പ ഇൻസ്റ്റഗാമിലൊെൽഗോരി ഇതക്കെ ഉണ്ടല്ലോ
അഹ് കേൾക്കണ്ട്
നമ്മുടെ ഇപ്പോ രണ്ട് റീൽ ഇങ്ങനെ റീൽ വരട്ടെന്ന് മനസ്സൽ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോ അപ്പോത്തിനും ആഹ് റീൽ വരാണ് അതെ നമ്മള ഇങ്ങനെ അയ്ലിങ്ങനെ പിടിച്ച് നിർത്തണ്
അതെ അതെ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഉദാഹരാണം ഫോണിലൂടെ ഒരു കാർ വാങ്ങണതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു മൊബൈൽ എന്തെലും ചസിനെപറ്റയിട്ടൊക്കെമ്മള് വേറെ ആരോടെങ്കിലും സം
സെർച്ച് ചെയ്താല് ആ
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് നമ്മള് ഫോൺ വരെ ആക്സസ് ചെയ്യണ മാതിരി നമുക്ക് തോന്നാം പിന്നെ അത് കയിഞ്ഞട്ട് നമ്മള ഒരു ഇൻസ്റ്റാഗ്രാം എടുത്താല് അടുത്ത റീൽ ചെലപ്പോ നമ്മൾ ഫോൺ വാങ്ങുന്നതിനെ പറ്റിയിട്ടുള്ളതേ കൈകാര്യം
ഫോണിൽ ആരുടെേങ്കും മെസ്സേജ് ആക്കണം തന്നെയല്ല ഇപ്പം നമ്മൾ ഫോൺ ഇവിടെ ഇങ്ങനെ വച്ചിട്ട് ഇവിടെന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ തന്നെ അതുവരെ ആക്സസ് ചെയ്യാൻ തൊടത്തിരിക്കുന്നു അ ഇൻസ്റ്റഗ്രാമിൽഅൽഗോരിതം
അതെ
അത് നമ്മൾ വെറുതൊന്ന് ടെസ്റ്റ്താക്കക്ക മതി നമ്മിങ്ങനെ റീസ്ങ്ങനെ വെച്ചിട്ട് നമ്മൾ പോർത്ത്ന്ന് ആരോടെങ്കിലും പിന്നെ റീൽ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു രണ്ട് മൂന്ന് റീലാണ്ണ് സ്ക്രോൾ ചെയ്തത് പിന്നെ വരുന്നത് നമ്മൾ ആ സംസാച്ചരിക്കുന്ന റീലാകാരം അതായത് നമ്മളപ്പോ ദൈനംദിന ജീവിതങ്ങൾ വരെ പല ക്യാച്ച് ചെയ്യുന്നുണ്ടോന്ന് സംശയിക്ക കൊണ്ടടാത്ക്ക് എത്തിക്കണം
നമ്മുടെ ജീവിതക്കൊ ഒരു മൂന്ന് രണ്ടാമതായിട്ടുള്ള ഒരാളും കൂടി അറിയുന്നൊര അവസ്ഥ ലേക്കാണ് ഇതൊക്കെ തോന്നുന്നത് ഒരു പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് ഇടക്ക്
അതെ അതെ
അതായത് ഇപ്പോ ഇന്ന്പ്പോ നമ്മള് ഒരു നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്താണ് ഈ ഫോണിനും കൂടി അറിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത് നമ്മള് പാസ്വേഡുകളാകട്ടെ വിലപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആകട്ടെ എല്ലാവരും ഒക്കെ ഒന്ന് പെട്ടെന്നല്ലാവരും ഫോണിലേക്കാണ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഫോണിലേക്കാണ് അത് അവർ സേവാക്കിയേക്കണത് ഈ ഫോൺ നമ്മള കയ്യിന്ന് പെട്ടെന്ന് നഷ്ടപ്പെടുകയല്ലെങ്കിൽ ഫോൺ കേടുവരുകയൊക്കെ ചെയ്താൽ ജീവിതം മൊത്തം ഒരു സ്തംഭനാവസ്ഥയിലേക്കാണ് നമുക്ക് പോകുന്നത് കാരണം പോണുണ്ടെങ്കിലെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരവസ്ഥയേക്ക് മാറിയിട്ടുണ്ട് ഇന്ന് സമൂഹം
എത്രത്തോളണന്ന് ചോയിച്ചാൽ ഇപ്പ നമ്മക്ക് പണ്ടൊക്കെ അയാ പണ്ട് ഇപ്പ എല്ലാർക്കും എല്ലാവരടെ നമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടുമക്കെ കാണാപാടം ആയിരുന്നു ഇന്നിപ്പോ ഈ ഫോൺ ഉള്ളോണ്ട് പഠിച്ച് വെച്ച നമ്മൾ വീട്ടിലൊന്നോ രണ്ട ആൾക്കാർ നമ്പർ നമുക്ക് അറിയും എന്നല്ലാതെ അതിനു പോറമേ വേറെ ആരെയും നമ്പറൊന്നും അറിയില്ല ഫോണ് നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് വിളിക്കാനും പാട് കോൾ ഉണ്ടാവില്ല അങ്ങനെ അയക്കും ഓരോരുത്തരും
അതെ അതെ ഫോണില്ലാത്തൊരു ജീവിതം ആർക്കും ഇപ്പ ഒരു സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്
അതേമാതിരി ഇപ്പോ അതുമാത്രമൊന്നുമല്ല പ്രശ്നം ഇപ്പോൾ ഈ ടെലിഗ്രാം പോലുള്ള ആപ്പിലൂടെയൊക്കെ എത്ര ന കൊറെ എത്ര ലക്ഷങ്ങളാണ് ഓരോരുത്തര് കയ്യിൽന്നൊക്കെ പോണത് തട്ടിപ്പ് ഫ്രോഡ് സ്കാമ്
അതെ അതെ അതെ തീർച്ചയായും
ഈ ട്രേഡിങ്ങ് വന്നതോടുകൂടി ട്രേഡിങ്ങിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കെ ആൾക്കാര് വാട്സാപ്പിൽ ഇങ്ങനോര ഗ്രൂപ്പും ചാനലും ഉണ്ടാക്കി ഓരോ ആൾക്കാർ ഫേ്ക്ക ആയിട്ടുള്ള റസീറ്റുകളോ സ്ക്രീൻഷോട്ടക്കെ ഉണ്ടാക്കി അതിങ്ങനെട്ട് ആൾക്കാരെ വിശ്വസി പിച്ച് പൈസ തട്ടിയെടുക്കണ രൂപത്തിക്ക് എത്തിക്കണ് ഹലോ
ആഹ് അതെ അതെ തീർച്ചയായിട്ടും ആഹ്
ആഹ് വേത്തിനേക്കെപറ്റിയിട്ട് നമ്മുടെ സമൂഹത്തില് അവർനെസ് അവർനെസ് കൊടുക്കലൊക്കെ ഇപ്പ അത്യാവശ്യമാണ് ലഹരിക്കെതിരെ നമ്മൾ മാത്രം ലഹരിക്കെതിരെ പോരാടണം എന്നല്ല ലഹരിന്റെ ഒപ്പം ഇതും കൂടി നമ്മൾ പറയേണ്ട ഒരാശ് കാര്യണ്
അതെ അതെ ലഹരിയേക്കാൾ കൂടുതലായിട്ടും ഇതിപ്പന്ന് എല്ലാരെയും ബാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ലഹീന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നവരു മാത്രണ് പക്ഷെ ഇത് ഫോൺ ഉപയോഗം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയത് എന്താണ് ഭൂരിഭാഗം ആളുകളും ഇത് ഈ ഉപയോഗിക്കാൻ അറിയാത്ത എനിക്ക് തോന്നുന്ന് കൊറച്ച് വയസ്സായ ആൾക്കാർ മാത്രമേ കറിതിൽ നിന്ന് മാറിയിട്ടുള്ളു കാരണം ഇന്ന് ജനിച്ചു വീണ തലമുറ എന്താണ് അവര് സ്ക്രീനിലേക്കാ നോകുന്നത്
ഇന്നത്തെ കാലത്ത് ഈ ഫോൺ ഇല്ലാതിരിക്കനും പറ്റൂല കാരണം ഇപ്പോ കോളേജുകളിൽ ഇപ്പോ ബുക്കുകളൊന്നുല്ല ഇപ്പോ ഫുള്ള് ഇപ്പ ബുക്കൊന്നുമില്ല കോളേജിൽ ഒന്നും
അതെ അല്ലേ
ഇപ്പ ഫുൾ ഫോണിലൂടെ പി ഡി എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഇപ്പ അങ്ങനെക്കാണ് ഒരു അറ്റൻഡൻസ് എടുക്കുകയാണെങ്കിൽ പോലും അറ്റൻഡൻസ് എടുക്കാൻ ടീച്ചർമാർ അറ്റൻഡൻസ് ബുക്കല്ല പ്പള്ളത് ഇപ്പ ഫോണിലെ ആപ്പ് കൂടിയൊക്കെയാണ് ഇപ്പ അറ്റൻഡൻസ് ഒക്കെ എടുക്ക്‌ണത് ഇപ്പ നമ്മളെ എന്ത് സർവീസക്കെ ഫുൾ ഈ ഡിജിറ്റലൈസ്ഡ് ആണല്ലോ
അത അതെ തീർച്ചയായിട്ടും അങ്ങൻ തന്നെ
ഇപ്പ അതിൻ്റെ ഇടയിക്കൂടി ഇപ്പോ ഈ എ ഐ യും പാടെ വരാണ് അപ്പം പിന്നെ പറയും മാണ്ടി വര്ല്ല ഇതന്നെ വന്ന്ട്ടന്നെ ഫുള്ള് കുറെ ഫെയ്ക്ക് ന്യൂസുകളും ഒക്കെ അടിച്ചർക്കാൻ പറ്റാണ് ഓരോര്ത്തര്ക്ക്‌ നമ്മളെ ക പറിണ മാരി ആണ്ട് അടിച്ചരാണല്ലോ
ആ അതെ
പ്രൊമ്റ്റാണ്ട് കൊട്ത്ത അതാണ് ചെയ്തേരാണ്
ഇൻക്കു മനുശ്യോന്റെ ഏ ഐ വന്നോണ്ടൂള്ള മനുഷ്യന്റെ ആ പറഞ്ഞോളൂ
ആ ഇങ്ങള് പർഞ്ഞോളി ഏ ഐ വന്നോണ്ട്
എ ഐ വന്നതോട് കൂടി ഇപ്പം മനുഷ്യന്റെ ഒരു ബുദ്ധി പ്രവർത്തിക്കാത്ത ഒരവസ്ഥ ഇണ്ടായിണ്ടോന്ന് ഞാൻങ്ങനെ സംശയിച്ചു പോവാണ് കാരണം എല്ലാ കാര്യങ്ങൾക്കും ജമിനിയ അല്ലെങ്കില് ഏ ഐ പോലുള്ള സാങ്കേതിക വിദ്യകളാണ് ആൾക്കാര് ഉപയോഗിക്ക്‌ണത്
പർഞ്ഞാല് നമ്മളെ പുസ്തകം വായിക്കന്നുള്ളതിനൊക്കെ
ആ അതെ അതെ
ഇപ്പ പുസ്ത രു വായിക്കൂല പത്രം ആരും വായിക്കൂല എന്തിനിഞ്ഞി പറയാണന്നുണ്ടെങ്കി തന്നെ അപ്പപ്പൊല്ലെ ജമിനയിലോ അഹ്‌ന്തിലെ അഎന്തിലേലും നോക്കാഎന്നല്ലാതെ ആരും പുസ്തകം മർച്ചോകി പുസ്തകം വായിച്ചിട്ടുണ്ട് ആരങ്കി അപ്പൊ പുസ്തകം വാ ഉപകാരം എന്താച്ച പ്പം ഞമ്മക്ക് നാലാൾക്കാരോട് സംസാരിക്കണന്നുണ്ടങ്കിൽ നമ്മക്ക് പുസ്തകം വായിച്ച ഓലോട് സംസാരിക്കാൻ കഴിയും കേക്ക്ണില്ലേ
ഔ ണ്ടുണ്ട്ണ്ട്
ആഹ് പക്ഷെ ഇപ്പോ ആൾക്കാരാരു അയിന് ശ്രമിക്ക്ണ്ട് പുസ്തകം മാത്രല്ല പത്രോ ഇപ്പ എന്തേലും വാണങ്കി തന്നെ ഏഹ് പെട്ടെന്ന് ബല്ല ഗൂഗ്ൾലൊ ജമിനീലൊ നോക്കാന്നാല്ലാതെ ഇപ്പൊ പത്രൊന്നും വായിക്കൽല്ലല്ലോ പലെ ന്യൂസറയണെന്ന്ണ്ടങ്കില് ടിവി ശോട്ട് വീഡിയോ കാണും മാത്രല്ല ഇപ്പോ പണ്ട് ഒരു ന രണ്ട് മൂന്നാല് കൊല്ലം ആഹ് അതെ പണ്ടൊക്ക പണ്ട്ന്നർഞ്ഞ ഇപ്പ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ്പ്പെപ്പളും പ ത്തി ഇരുപതും മുപ്പതും മിൻറ്റൊക്കെള്ളേ വീഡിയോസ് വരെ കണ്ടീനു പക്ഷേ ഇപ്പളും അയിനുംപാടെ ആരും നിക്ക്ണില്ല മുപ്പത് സെക്കൻഡുള്ള വീഡിയോ ഈ റീൽസ് ഷോ സ് ഫുള്ള്തക്ക്‌ അതായി പെട്ടെന്ന് അറിയ എന്നുള്ളതാണ് ഇപ്പ എല്ലാരിം ലക്ഷ്യം
അതെ അതെ കൊർഞ്ഞ സമയത്തിനുള്ള് കൂടുതല് കാര്യങ്ങള് മൻസ്സിലാക്കാന്നുള്ളൊര് ഇത് ലേക്കാണ് ആള്
ഉം
പക്ഷെ ഇൻക്ക് തോന്നുന്നത് ഈ ഫോണ്ന്ന്ള്ളത് നമുക്ക് എന്തായാലും ജീവിതത്തിന്
ഇഞ്ഞിള്ള കാലത്ത് ഫോണ്ല്ലാ എന്തായാലും നടക്കൂല ഒന്നും
യൊ ഒഴിവാക്കി നല്ല കാര്യങ്ങൾക്ക്
ഇതിരേങ്ങനെയാലും ഒരു നമ്മളെ കൊണ്ടാവ്ണ രൂപത്തില് ഇതീന്ന് കൊർ ച്ചൊരു ഇത് വെക്കാനേ കഴിയൊള്ളു പരമാവധി നമ്മള് ശ്രദ്ധിക്കന്ന്ള്ളതേ കഴിയു അല്ലാതെ ഈ ഫോണ് ഒഴിവാക്കലഴിഞ്ഞാ ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യാണ് ഫോണിനെങ്ങാട്ടിലും വലുതെന്തെങ്കിലും വരികയല്ലാതെ എന്നല്ലാതെ ഇത്ക്ക് താഴെപ്പഞ്ഞി പോവൂല
ഏയ്‌ ഇല്ലല്ല അതെന്തായാലും സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇങ്ങനെ ഫോണില്ലാതെ ഇ ത്തൊരു കാലംന്നുള്ളത് സമൂത്തിന് എന്തായാലും ഉൾക്കൊള്ളാൻ കഴയില്ല
ഇപ്പൊ പറയപ്പെടണ എന്താ വെയ്‌ച്ചാല് ഇപ്പ നമ്മള് ഈ കയ്യിൽ പിടിച്ചു കൊണ്ട് നടക്കുന്ന ഈ സാദനം തന്നെ ഉണ്ടല്ലോ ഈ ഫോൺ നാല് മൂലക്ക്ള്ള ഈ ഒരു സാദനം ഇത് വേണ്ട എന്നുള്ളദോത്തെക്കാണ് പോണത് അതായത് അല്ലാതെതിനേ നമ്മക്ക് എയർലിങ്ങനെ ഇതാക്കണം സംഭവങ്ങളൊക്കെ വെരുഇന്ന്
ആഹ് അതെ അതെ അതെ അത്തരത്തിലുള്ള ന്യൂസുകളൊക്കെപ്പം ഇന്ന്പ്പോൾ സോഷ്യൽ മീഡിയിൽ ഇപ്പോ വളരെ നല്ല രീതിയിലു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്ക്ണ്ട് എന്തായാലും ഏഹ് നല്ല കാര്യങ്ങള് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എത്താൻ ശ്രമിക്കാന്നാണ് ഏഹ് ഏറ്റവും നല്ലത്
നമ്മള് പരമാവധി ശ്രദ്ധിക്ക ഒന്നിലും പോയി ചാടാതെ കൃത്യമായി അയിൻ്റെ എല്ലാതും മനസ്സിലാക്കിട്ട് പോസിറ്റീവ് നെഗറ്റീവൊക്കെ നോക്കിട്ട്പ്പോ ചെയ്യാ അതിൽ ഗൂഗിൾപേ മറ്റേ ഇതാളൊക്കെ വന്നോടുകൂടി അതിലൂടെള്ള തട്ടിപ്പുകള്
അതെ അതെ തീർച്ചയായിട്ടും
ഇപ്പോ മാത്രല്ല ഇപ്പോപുതിയതായിട്ട് ഇ പ്പോ കൊറേ തൊടത്തീക്ക്ന് എ ഇ എന്താ അറിയോ ലോൺ ഇൻസ്റ്റന്റ് ലോണ്ന്നറിഞ്ഞ്ടട്ട് ആൾക്കാർ ആണ് പോയി പെടുന്നത്
അതെ അതെ അതൊക്കെ എത്രത്തോളം ശരിയാണ് എന്ന് നമ്മള് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കണം എനിക്ക് തോന്നുന്നത്
ഇപ്പോ അത്തരത്തിലുള്ള ആപ്പിലൊക്കെ ആദ്യം തന്നെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെരൂ ഇതൊന്നും ആരും വായിക്കാതെ പോയിട്ട് ആക്സെപെക്റ്റ് റ്റൊടുക്കും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞമ്മളേന്ന് എന്തെലും പൈസൊക്കെ പോയാൽ അവര് അവർ അപ്പോൾ നമ്മളെ പറയും ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങള് അഗ്രി കൊടുത്തപ്പോ അയില് ഇതൊക്കെ ഉണ്ടായിരുന്നുഎന്ന് പറയും
അതെ അതെ
ആരും മനസ്സിലാക്കണില്ലന്നുള്ളതാണ് സത്യം
ഇ ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നേരിട്ടാക്കണമായിരിക്കും മെന്നു എ റ്റവും നല്ലത് നമുക്ക് നേരിട്ട് കാണുമ്പോ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം
ഓക്കോക്കെ
ആഹ് ശരി